ഹലോ
ഹലോ ആഹ കേക്കാവോ
ആഹ് കേൾക്കാണ്ട് എന്തും എന്താ വിശേഷം
ഓ സുഖം സുഖം നിനക്കോ
എനിക്ക് സുഗമാണ്‌
എന്നാ എടുക്കായിരുന്നോ
ഞാനെന്താ എന്താ എനിക്ക് കൊറച്ച് വർക്ക്സൊക്കെ ചെയ്യാണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു അതൊക്കെ ചെയ്തോണ്ടിരിക്കായിരുന്നു
എന്ത് വർക്ക്?
ഞാന് ഞാൻ പഠിച്ചോണ്ടിരിക്കാണേ ഞൻ സൈക്യാട്രിസ്റ്റാ അപ്പൊ അതിന് പഠിച്ചോണ്ടിരിക്കാ
അയ് ശെരി
അപ്പൊ ഞനെനിക്ക് കൊറെ. കൊറെ ഇന്ന് കൊറെ കേസ് നോക്കിയേന്റെക്കെ എഴുതാണ്ടായിരുന്നു.
ആ ഹാ ഹ.
അങ്ങനെ അപ്പ അതി നിന്നൊരു സ്ക്കീൽസ് ഓഫ് പേഷ്യന്റ് ഹോസ്പിറ്റലീന്ന് ഓടിപ്പോയി.
ഹ ഹ ഹാ എന്നട്ടോ എന്നട്ടെന്തണ്ടായി പ്രശ്നായോ?
ന്നിട്ട്ല്ലൊരും വാർഡന്മാരെല്ലാരും കൂടി പോയി പിടിച്ചു കൊടുന്നു അപ്പ ആ ആക്കേഷന് ഭയങ്കര പ്രശ്നായി ഇനിക്ക്
പഠിച്ചോണ്ടിരിക്കുവാണോ അല്ലെങ്കിൽ ജോലി ചെയ്യാണോ?
പഠിച്ചോണ്ടിരിക്കാ അപ്പൊ ഞാന് എന്താണ് മറ്റേ നമ്മള് പോസ്റ്റിങ്ങിന് പോവല്ലോ?
ആഹ ഹാ ഹാ ഹാ അപ്പൊ ഏത് ഇയറാ?
ഞാനിപ്പോ തേടിയറ്.
ആ തേഡിയറിലാവുമ്പോ നിങ്ങക്ക് പോസ്റ്റിംങ്ങൊക്കെ ഉണ്ടല്ലേ?
ആ ഞാന് മെയിനായിട്ട് എട്ത്തത് സൈക്യാട്രിസ്റ്റ് സൈക്യാ. ട്രീനോടാണ് എനിക്ക് താല്പര്യം പക്ഷെ നമുക്ക് എല്ലാം പഠിക്കണല്ലോ പക്ഷെ എനിക്കതാവാനാണ് താല്പര്യം.
ആ ഹാ ഹാ ഹാ.
അങ്ങനെ
എന്ന്ട്ട് സൈക്യാട്ടറി പോയിട്ട് എങ്ങനൊണ്ട്?
നല്ല നല്ലൊരു ഇതാണ്.
അയ്ശെരി വളരെ നല്ലൊരു ഇതാണ്. ആഹ് ഇതെന്താന്ന് മനസ്സിലായില്ല?
അത് നിങ്ങളിപ്പോ ഇത്രൊക്കെ അറിഞ്ഞാ മതി. എല്ലാതും വെ ഉടനുടനെ അറിയോല്ലോ എല്ലാരും.
അയ് ശെരി ഉം എന്ത കഴിച്ചേ?
കഴിച്ചെതെന്താ ഞാന് എന്താണ്. അവോക്കാടോ ബ്രെഡ് ടോസ്റ്റ്.
ഓ.
നിങ്ങളെന്താ കഴിച്ചേ?
ഷവർമ്മ.
ഹോ അടിപൊളിയണല്ലോ ജംഗ് ഫുഡ്സൊന്നും കഴിച്ചങ്ങനെ കെടന്നുറങ്ങാൻ പാടില്ലാട്ടോ
ആഹ് വല്ലപ്പോഴൊക്കെല്ലേ കഴിക്കാൻ പറ്റൊള്ളൂ കഴിക്കണ്ടേ. ഒരു ജീവി ഒരു ഒരു ജീവിതല്ലേ ഒള്ളൂ.
അതെ ശെരിയാണ്.
ആ ജീവിതം തിന്നാണെങ്കി തിന്ന് തീർക്കണ്ടേ?
എന്നെ സംബദ്ധിച്ച് തിന്നാ വേണ്ടി ജീവിക്കര്ത് ജീവിക്കാൻ വേണ്ടിയാവണം തിന്ന്ണത്.
എനിക്കിപ്പോ തിന്നാൻ വേണ്ടി ജീവിക്കാനാണ് കൂടുതലിഷ്ടം.
അതെന്താ ജീവിതൊക്കെ ഇങ്ങനെത്തനേയാണെന്ന് ഊഹിച്ചു വെച്ചോ?
ആഹ് ഇനിയിപ്പോ ജീവിതം അങ്ങനെക്കെ കൊണ്ടു പോയാേ പറ്റൊള്ളൂ ഫുള്ള്. ശോക ജീവിതാണ്.
ഇന്നെന്താ വെച്ചത് എന്നോട് പറയൂ.
എന്താണ് എന്ത് ജീവിതം! കൊറെ തേപ്പും അങ്ങനെയൊക്കെയായിട്ട്.
ഓ റിലേഷൻഷിപ്പാണോ?
അതെ അതെ അതെ അതെ അതാണൊരു പ്രശ്നം.
അതൊക്കൊരു മോട്ടിവേഷനായിട്ട് എടുക്കൂ നേരിടൂ എല്ലാത്തിനേം
അതൊണ്ടാണ്പ്പൊ തീറ്റ മാർഗാണ് മോടിവേഷൻ.
തിന്നുമ്പൊക്കെ മറക്കാൻ പറ്റുന്നുണ്ട്
ആഹ് തിന്നുമ്പോ മറക്കാൻ പറ്റണുണ്ട്
ഓ ന്റെ പേഷ്യൻസിനും പറഞ് കൊടുക്കെയിരുന്നു ഇതൊരു നല്ലൊരു ഐഡിയ ഐഡിയ ആണല്ലോ
ആ ഡിപ്രഷനുള്ളോർക്കൊക്കെ പറഞ്ഞു കൊടുക്ക് ചെലപ്പോ മാറും
തിന്നാതെ റെഡിയാവുന്നോ?
ആഹ് തിന്നാ തിന്നാതെ റെഡിയാവുന്ന്
താങ്കളെന്റെ പണി കളയോ നിങ്ങൾക്കെന്താ നിങ്ങെളെന്താ എന്താണ് ചെയ്യണത്?
ഞാന് ഒകുപ്പേഷണൽ തെറാപ്പി പടി ക്ക് ണു -
ഒക്കുപ്പേഷൻ തെറാപ്പി ഒകുപ്പേഷൻ ഒക്കുപ്പേഷനാണോ
ഒക്കുപ്പേഷനല്ല ഈ ഫിസ് ഫിസിയോതെറാപ്പി പോലെന്നെ ഒരിത്
ഓ ഓക്കയുപേഷണൽ ഓ മ്മ്ഹ് മനസ്സിലായി മനസ്സിലായി ഒക്യുപേഷനല്ലെ, ഒക്യുഷനാണോ?
എപ്പഴേലും കേട്ടിട്ടുണ്ടോ?
കേട്ടിട്ട്ണ്ട്
എ വിടെ പൊറത്താണോ
അതന്നെ അപ്പറത്ത് റൂംമേറ്റാ ആ കുട്ടിക്ക് ഭയങ്കര ശബ്ദാ കേട്ടാ തന്നെ അപ്പറത്തൊന്നും നിക്കാൻ പറ്റില്ല
ഞാൻ വിചാരിച്ചു ഇപ്പോഴും സൈക്യാട്രിക്കാവ്ട്ന്ന് വന്നില്ലന്ന്
ഏ അങ്ങനെത ല്ല അയ്യോ അങ്ങനത്തെ നൈറ്റ് ഡ്യൂട്ടി ഒന്നും ഇപ്പല്ല പോസ്റ്റങ്ങ നൈറ്റ് വർക്കൊക്കെ ഉണ്ടാവല്ണ്ട് പക്ഷെ ഞങ്ങള് എ ഇപ്പ എനിക്കത് കഴിഞ്ഞു ഇപ്പാ ഫീൽഡില്ല
താമസിക്കും വല്ലൊരും വന്ന് ഉപദ്രവിച്ചാലോ വട്ടുള്ളോര്
അപ്പൊ പിന്നെ നമ്മളെങ്ങനെ ഡോക്ടെയ്സ പറഞ്ഞിരിക്കുന്നത് വെറുതെ കോട്ടും സൂട്ടും തന്നിട്ട് സ്റ്റേത് ചോപ്പ് കഴുത്തിലിട്ട് നടക്കല്ലല്ലോ നമ്മള്
അങ്ങനെ ഓരോന്ന് നെഞ്ചത്ത് കേറുമ്പോ ഡോക്ടറാ പറഞ്ഞിങ്ങനെ നിക്കാൻ പറ്റില്ലല്ലോ
അപ്പൊ നമ്മള് അതിനനുസരിച്ചിട്ടുള്ളത് ചെയ്യും നമ്മള് തിരിച്ച് ചെയ്യും അല്ലാതെ എന്നും എന്നെ അങ്ങനല്ല എന്നെക്കൊന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും നെഞ്ജ് വിരിച്ച് നിന്ന് കൊടുക്കില്ലല്ലോ
നാലും അത് ന്താണ് അപ്പൊ എന്താ അവർക്കന്താ ഇഞ്ചക്ഷനാണോ കൊടുക്ക
അങ്ങനെ പറയാണെങ്കിൽ കൊറേ പറയാനുണ്ട് നമ്മളിപ്പോ ആ ടോപ്പിക്കിന്ന് മാറി വേറെ വല്ല ടോപ്പിക്സും സംസാരിക്കുന്നതായിരിക്കും നമ്മുടെ ശരീരത്തിനും ഈ കോളിനും നല്ലത്
ആണോ അയ് ശരി
താങ്കളെവിടെ പഠിക്കണത് പൊറത്താണോ
ആഹ് ഞാന് ഇവിടെ തമിഴ്നാട് ഈ റോഡ് കേട്ടിട്ടുണ്ടോ
ഈറോഡ് ആ കേട്ടിട്ടുണ്ട് കേട്ടി ന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അവിടെ പഠിക്കുന്നുണ്ട്
ആഹ് അയ് ശരി അവരെന്താ അവരെന്താ പഠിക്കണ
അവര് പഠിക്കണത് ഇതന്നെ ഒകു പേഷ്യണൽ തെറാപ്പി ന്നെയാണ് അങ്ങനെയാണ് എനിക്ക് ഈ കോഴ്സിനെ പറ്റി അറിയണത് ഹലോ
ആഹ് ഹലോ
ഇവരും പഠിക്കണത് ഈ കോഴ്സ് ന്നെയാണ് ഓക്യുപ്പേഷണൽ തെറാപ്പി അങ്ങനെയാണ് എനിക്ക് ഇതിനെ പറ്റി അറിയണത്
ഓഹ് ഓ ഓ ഓ കൂടെ
പത്ത് പ്ലസ് വൺ അങ്ങനെയൊക്കെ പഠിച്ചവരാണോ?
ആഹ് അതെ അതെ അതെ
അയ് ശരി
എന്റെ രണ്ട് ഫ്രണ്ട്സ് പഠിക്കണ്ട് ഒക്യുപ്പേഷൻ തെറാപ്പി അങ്ങനെയ അപ്പൊ അവര് പറഞ്ഞ ക്കറിയാ ഈ കോഴ്സിനെ പറ്റിട്ടൊക്കെ അവര് ഇറോട് തന്നെ പഠിക്കുന്നത്
ഓ അപ്പൊ ചെലപ്പോ വെ അറിയാവുന്ന കോളേജ് ആയിരിക്കാം.
ആ അതെ അതെ പറയാൻ പറ്റില്ല ഏതാന്ന് അറിഞ്ഞല്ല കോളേജ് എന്ന വച്ചാൽ എന്താ എനിക്ക് കററ്റ് ഓർമ്മല്ല്യാ പക്ഷെ രണ്ടു പേര് പഠിക്കുന്നെണ്ട് ന്നെ കുറിച്ച് നല്ല ക്ലോസ് ഫ്രണ്ട്സാ.
ആഹ് ആഹ് അയ്ശരി.
അങ്ങനെ മോട്ട പപ്പസ് ഇഷ്ടാണോ?
വല്ലിഷ്ട്ടാ
ആണോ ആഹ് എനിക്ക്ഷ എനിക്കിഷ്ട്ടാ മൊട്ടപപ്പ്സ്
ഓ ഇവിടെ ഇവിടെ കിട്ടുവ തമിഴ്നാട്ടില ഇത് ഇവിടുത്തെ കഴിച്ചിട്ട് പിന്നെ അവിട് ത്തെ കഴിക്കാൻ ഇഷ്ടല്ല
കേരളത്തില്
കേരളത്തിൽ ണ്ടാകെല്ലേ മുട്ട പപ്സ്‌
കേരളത്തിലത് ഇവ്ട്ത്തത് കൂടെ രണ്ടൂടെ താരതമ്യം ചെയ്താൽ കേരളത്തിലത് ഉണക്കയും ഇവിടുത്തത് അടിപൊളിയാണ്.
അത് ശരി അങ്ങനെല്ലേ അതന്ന് അങ്ങനെക്കെ നിക്കാന് എൻജ് എൻജോയ് ചെയ്യാൻ ഇവട്ത്തോല് അടിപൊളിയാ
ആഹ് നിങ്ങള് എവിടെയാ കോഴ്സ് പഠിക്കണത്.
ഞാന് ഇപ്പ ചെയ്യണത് ഉഗാണ്ടേലാ
അയ് ശേരി ഉഗാണ്ടേൽ പപ്പ്സ് ഒക്കെ കിട്ടോ
പിന്നെ ഉഗാണ്ട ഉള്ളവരന്ന നെല് പറിക്കാൻ പോണാ, അവർക്കും പഠിക്കണ്ടേ സൈക്കാട്രി ഒക്കെ
അല്ലെ അവടെ പബ്സ് കിട്ടോന്ന് ചോയിചത് സൈക്കാട്രിൽ പപ്സ് അങ്ങനെയല്ലോ ഉദേശിച്ചേ പഫ്‌സ് കിട്ടോ എന്ന് ചേ മട്ട മുട്ട പഫസ് അവടെ മുഴുവൻ മൊട്ടയിട്ടാടോ കിട്ടാ പകുതി മൊട്ടയിട്ടാണോ കിട്ട
മുഴുവൻ മുട്ടയും പകുതിമുട്ടയും കാൽമുട്ടയൊടക്കെ ആയിട്ട് കിട്ടും.
ആ ഇവ്ടെ ഞങ്ങടെ നാട്ടിലൊക്കെ ഇവിടെ നമ്മളൊക്കെ ഇവിടെ പകുതിയാ കിട്ടാ അവിടെ ഇനിയിപ്പോ മുഴുവൻ ട്ടാണ് കിട്ടതന്ന്റില്ലോ അതൊണ്ട് ചോദിച്ചത. ചെലട്ത്ത് ചെിലട്ത്ത് ചിലയിടടുത്ത് മുഴുവൻമോട്ട കിട്ടും എന്നൊക്കെ കേട്ടായിരുന്നു. അത് ച്ച് ഇനി ഉഗാണ്ടേൽ ഇനി മുഴുവൻ മുട്ടയാണോ?
ആ ഉഗാണ്ടേയില് മുഴുവൻ മൊട്ട കിട്ടല്. അതാ ഞാൻ പറയ്ന്നെ. എല് പിന്നെ ആന മുട്ട വെക്കിലല്ലോ?
ആന ആന മൊട്ടായല്ലല്ലോ ഇടണത്
നമ്മളിപ്പോ എന്തിനാണ് അങ്ങനെ ആവശ്യമില്ലാത്ത ടോപ്പിക് ഒക്കെ സംസാരിക്കുന്നത്. നമുക്ക് ആന അ ഞാൻ വേർതെ പറയതാണ് നമ്മള് മൊട്ടപപ്പ്സ് ഞാൻ പറഞ്ഞു ഇപ്പ കോഴിയുടെ അ ആനടെ മുട്ട വെക്കാ എന്തായാലും പറ്റില്ല.
അയ്ശരിയ അത് വെക്കാൻ പറ്റില്ല പിന്നെ നീ ചി ചിക്കന്റെ മുട്ടയൊ ചെ ചിക്കന്റെറെ പഫ്സോഒക്കെ ഉണ്ട്
ചിക്കൻ പഫ്സ് ഉണ്ട്, പിന്നെ മഷ്റൂം പഫ്സ് ഉണ്ട്
ആഹ് അതെനിക്കിഷ്ട്ടല്ല. അതിനേക്കാളും നല്ല ടേസ്റ്റ് മുട്ട പഫ്സ
അതെ എനിക്ക് അത് തന്നെ ഇഷ്ടം. പിന്നെ ഉഗാണ്ടേൽ ഒരു ഫേമസ് കടെലത്ണ്ട് മുട്ട പപ്സ്‌ ആഹ്
തോല് മാത്രം തിന്നൂലൂ. ഉള്ളില്തോന്നും തിന്നില്ല പക്ഷെ ഇപ്പം ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ഇപ്പം എല്ലാം തിന്നുനുണ്ട്.
ആണോ അവളെ എന്റെ എന്താ ക്ലോസ് ഫ്രണ്ട് ആണോ?
ആഹ് എന്റെ ക്ലോസ് ഫ്രണ്ടാ. പിന്നെ ഏ പിന്നെ വേറരു ഫ്രണ്ട്ണ്ട്. മൊട്ടപപ്പ്സിങ്ങനെ പൊളിച്ച് തൊലിച്ച് തൊലിച്ച് തിന്നുവ എന്നിട്ട് വായിലൊക്കെ വെച്ച
ആണോ അയ്ശരി രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്ല്ലേ.
ആ രണ്ട് ഫ്രണ്ട്സ്ണ്ട് എനിക്ക്. രണ്ടും ഭയങ്കര അപാര ബുദ്ധി ത് ചിലപ്പോ വട്ടളകിട്ട് ചെലപ്പോ നിങ്ങള് സൈക്കേടറിയിൽ കൊണ്ടുവരണ്ടി വരും
ആണോ? എന്നാ ഉഗാണ്ടേൽന്ന് കൊണ്ട് വരണ്ടട്ടോ, അത് ഭയങ്കര ലോങ് അല്ലേ? നാട്ടില ഇവിടെലും കാണിക്കുന്ന പോകാൻ പറ്റോ?
അ പറയാന്നെകൊണ്ട് ഇനിപ്പ എങ്ങനെയാന്ന് അറിയില്ല. നാട്ടില് വല്ല ഇടത്തണ്ടെങ്ങി ആരോണ്ടെ കാണിക്കാം പ്രാന്ത്ഇങ്ങനെ മൂത്തു മൂത്ത് വരണ്ണ്ണ്ട് അങ്ങനത്തെ ഒരു ടൈപ്പാ
അപ്പൊ എങ്ങനെ ചെയ്യാ? അപ്പ എങ്ങനെ നിങ്ങൾ അവര്നെ ടീൽചെയ്യണത്?
അതൊക്കെ നമ്മള് അങ്ങനെക്കെ സം
ചെലപ്പോ മെയ്ബീ നിങ്ങളും ആ വേവ് ലെങ്ത് ആയിരിക്കും നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡില് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷീസോഫ്രീനിക്ക് അങ്ങനെ എന്തേലും ഇണ്ടവേര്ക്കും പറ നമുക്ക് എന്ത ഡിപ്രഷൻ വന്ന അപ്പ തങ്കൾന്ന പറഞ്ഞില്ല താങ്കൾ തേപ്പ് കിട്ടി ഭയങ്കരഷോക ആണ് ഇപ്പൊ ഇതാ ഒരുപാട് ചിരിക്കുന്നു നേരത്തെ കുറേ നേരം സംങ്കടം പറഞ്ഞ്
അതാണ് അതാണ്. അതെ അതെ ചെലപ്പോ ആ കൂട്ടർ ളോട് കൂടി ചെലപ്പോ ഇനിക്കും പ്രാന്തായി കാണുവായിരിക്കും
ആ എന്തായാലും എല്ല ശരിയാവട്ടെ ജീവിതല്ലേ എല്ല ശെരിയാവും
അതെ അതെ ജീവിതം ഒന്നല്ലേ ഉള്ളു?
ഒന്നായതുകൊണ്ട് നമുക്ക്പ്പോ എങ്ങനും ചിച്ച് തത്തിട്ടല്ലേ നമുക്ക് പെട്ടന്ന്‌ ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ജീവിതണ് നേരിട്ട് തരും ള്ളു
അതെ ഉഗാണ്ടൽ ഇപ്പൊ രാത്രിയാണോ?
രാത്രി കൊറച്ച് രാത്രി ആയിട്ടോ ള്ളോ കുറച്ച് പകല ആണ് ഒരു മെഴു
ഓ ഇവിടെ രാത്രി എത്ര പതിനൊന്ന് പന്ത്രണ്ട് മണി ആവാറായി
അയ് ശരിക്കെട്ക്കാനായൊ?
ആ ഒറങ്ങണം
ഏതൊരു സിനിമയത്തെ ആൾക്കാരുടെ സംസാരം പോലെ ണ്ട് ട്ടോ താങ്കൾടെ
ആഹ് അയിശരി ഇഷ്ടയാ എന്റെ സംസാരം.
ഈ വെല്ലിയമ്മിചിമാര്ടെ മാതിരി സംസാരം
ആ നിങ്ങടെ എനിക്ക് തോന്നുന്നത് സൈക്കാട്രിയുടെതിലൊക്കെ ആയതൊണ്ടാണ് തോന്നുന്നു വട്ടു പിടിച്ച് വരെ പോലെ തോന്നുന്നു അങ്ങണ്ട് ഏതൊരു സൈഡില്ലേ
അത് മിൻസ് എടാ ഞാൻ എപ്പോള് ഇങ്ങന അങ്ങത്തെ ആൾക്കാര ട്രീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് പ ഞാന്ൻ എനിക്ക എന്തടക്ക എനിക്ക് എന്തണ്ടാവുന്നു
അങ്ങനെ അങ്ങനായി പോയി കാണും
ആ അതതെ അതുണ്ടാണ്
ആഹ ഞാ കൊറെ സമയയില്ലേ സമയം നോക്ക് ഇവിടെ ഒറങ്ങണ സമയായി
ആണോ ഇന്നാ ശെരിട്ടൊ കെടന്നോ എനിക്ക് കൊറെ വർ ഒക്കണ്ട് ശരി
ആ അതെ അതെ അതെ ശരി ശരി ചെയ്തോ ചെയ്തോ ഓക്കെ